ഹലോ. ആഹ് കേക്കാം കേക്കാം നമസ്കാരം ആ എന്തോ
നമസ്കാരം എന്തെടുക്കുന്നു
സൗണ്ട് കുറച്ചാണോ പറയുന്നത് എനിക്ക് കേക്കാത്തേയ്ണ്ടാണോ
കേക്കാതിരിക്കാൻ വഴിയില്ല ഞാനിപ്പോ കൊറേ കാൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ
ആഹ് ഓക്കേ തല്ലേ സൗണ്ട് കുറവായിട്ടാ കേക്കണേന്ന് കേക്ക്‌ണ്ട്
ആഹാ ഹാ ആണോ ആ ഇപ്പൊങ്ങനെയുണ്ട്
ഇപ്പൊ കുഴപ്പ ഇപ്പം കേക്കാ പിന്നെന്താ എന്താ പരിപാടി കഴിച്ചു കഴിച്ചു കഴിച്ചോ
ഉം കഴിച്ച് കഴിച്ചു
ഹ് ഹ് മ്
അആ സ്പെഷ്യൽ അങ്ങനെ ണ്ടായിരുന്നില്ല മീൻ ണ്ടായിരുന്നുന്നലെ അപ്പൊ അതൊക്കെ തന്നെ ഉം പിന്നെ വേറെന്തൊക്കെയണ്ട് മഴയില്ലേ പ്പൊവെയിലല്ലേ നല്ല വെയിലാണ് കാലാവസ്ഥയൊക്കെപ്പം മഴ മഴക്കാലനിയിപ്പം വ അതെ അതെ ഇനിയിപ്പം അതെ അതെ ഇനിയിപ്പ പെയ്യാൻ തുടങ്ങുന്നല്ലേള്ളൂ പക്ഷെ ഇ പ്പം കൊറച്ച് നമുക്ക് വെയില് കിട്ടുന്നുണ്ട് അതോണ്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടും
അതെ അതെ ഉഹും ഇന്നാലെടക്ക് കോളുണ്ട്
ആഹ് ഉണ്ടുണ്ട് ആ മഴക്കാറിങ്ങനെ കേറി വരും പിന്നെ വേറെന്ന ഉണ്ട് വെറുതെ മോളുണ്ടേ ഇപ്പോൾ ഒന്നര വയസ്സ് അപ്പൊ അവളുടെ പുറകെന്നെ അപ്പൊ അതുകൊണ്ടൊരു സമയം പോവും ഇവൾടെ പുറകേ പോയാതന്നെ അതെ അതെ ഇപ്പം നടക്കാനൊക്കെ തുടങ്ങിയണ്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങ ഇപ്പതാ ഉറങ്ങി ഇപ്പൊറക്കി
ഉം ചോ കഴിച്ചോളോ കുരുത്തക്കേടൊക്കെ ഉണ്ടോ
ടാണ് ചോറ് മാത്രം കഴിക്കതില്ല ബാക്കി ഭക്ഷണങ്ങളൊക്ക കുഴപ്പല്ലാതെ കഴിക്കും അപ്പം ഈ ആ ഓ ആ പാല് കുടിക്കുന്നുണ്ട്
അല്ല ഉറങ്ങിക്കോളോന്ന് രാത്രിയൊക്കെ
രാത്രി ഒറങ്ങും പക്ഷെ ഒരു ആ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെയാവും കിടക്കാൻ അവക് ആ ഒരു ടൈം വരെ നമ്മൾ കൂടെ ഇരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വെള്ക്കുന്നവരെ കെടന്നൊറങ്ങിക്കോളും
ഉംഹു ഹ്‌
ആ പക്ഷെ ഒരു മൂന്ന് നാലു മാസം ത്തിലൊക്കെ രാത്രി എന്നെ ഉറക്കിയിട്ടേ ഇല്ല പക്ഷെ ഇപ്പം അതിന്റെറെ ഒരു ഇത് എനിക്ക് കിട്ടുന്നുണ്ട് ഉറക്കം
ഹും ആ ആ സമയത്ത് ഞാനുംങ്ങനെ ഉറങ്ങേണ്ട ന്റെ മോൾക്ക് രണ്ടര വയസാവുന്നു ഇപ്പോഴും ഉറക്കകുറവപാല് കുടിച്ചുകൊണ്ട് കിടക്കണം രാത്രിയിലായാലും
ആഹ് ഇതിപ്പ ആ രാവെളുക്കുന്നവരെപക്ഷെ പാല കൊടുക്ക ണം വെളുക്കുന്നവരെ വാല് കുടിച്ചേ കിടക്കുള്ളു പിന്നെ കുറച്ച് സമയൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങി കിടക്കാം അങ്ങനെയൊക്കെ
പാല കുടിച്ചേ ഉറങ്ങത്തുള്ളൂ ഞാനും ഇതേപോലെ എനക്ക് എഴഏട്ട് മാസം ഞ ഉറങ്ങിയിട്ടില്ല ശരിക്കന് അതിന് ശേഷം ഉറങ്ങിട്ടില്ല ഏഴ നമ്മൾ എഴുന്നേറ്റിരുന്ന് പാല് കൊടുക്കണല്ലോന്ന് അതൊക്കപിന്നെ ഞാൻ ഒരു വയ സായ കഴിഞ്ഞപ്പം തലിണി വച്ചിട്ട് ഇങ്ങന പൊക്കെച്ച്ടുക അതുവരെനിക്ക് പേടിയായിരുന്നു അപ്പഴൊക്കെ എഴുന്നേറ്റ്ഇങ്ങനെ ഇരിക്കും
ഉ ഞാൻ പിന്നെ കിടന്ന് കൊടു കിടന്ന് കൊടു എനിക്ക് വലിയ കുഴപ്പം വന്നിട്ടില്ല പക്ഷെ ശ്രദ്ധിച്ചാൽ മതി നമ്മള ഉറങ്ങിപ്പോരുത് ആ വലിയ ആ് നമുക്ക് ക്ഷീണം ഇല്ലാത്ത ആണല്ലേ ആ ക്ഷീണം ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കിടത്തി കിടന്നു കൊടുക്കാറുണ്ട് വല്ല്യ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഒരുപാട് കൊടുത്തിട്ടില്ല എഴുന്നേറ്റിട്ട് കൊടുക്കുന്നതാണ് നല്ലത്
ആ ഒരു വയസ്സ് കഴിഞ്ഞന് ശേഷം പിന്നെ ഞാൻ കിടത്തി കൊടുക്കും അതുവരെ ഞാൻ എഴുന്നേറ്റിരിക്കായിരരുന്നു ഇപ്പം എത്ര വട്ടം എണീക്കും അത്രയും വട്ടം എന്റെ ഉറക്കെ ശെരിയായില്ല
ഉം ആ പിന്നെ ചില കുട്ടികൾ ഉണ്ടല്ലോ ഈ ഒരു സമയം ആവുമ്പോ ഇങ്ങനെയാണ പിന്നീട് മുന്ന വളർന്ന വരും തോറും പിന്നെ ഉറക്കമൊക്കെ അങ്ങ് ശരിയയിക്കോളു ഇത് എട്ട് മാസം വരേ അയ്യോ പകല് ഒറക്ക ആ ആണല്ലേ പകല് ഒറങ്ങും ഇപ്പഴാണ് എനിക്കിപ്പോ ഇപ്പ ഒരു എത്ര ഒരു ഒന്ന് രണ്ട് മാസ ആയിട്ടുള്ളൂ ഞാൻ ശരിക്കും ഉറങ്ങാൻ തുടങ്ങയിട്ട്
ഹ ഹ ഹ ശരിയാവുആയിരിക്കും ഉം പിന്നെന്താ വിട്ടിയ വേറെന്നെ ഇങ്ങനെ പോ മോളവീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞാ
ആഹ് ജോലിയൊക്ക കഴിഞ്ഞ ഇനിപ്പ ഇവള്എണീറ്റ് കഴിഞ്ഞാ വേറൊരു പണി ഉച്ചക്ക് ഞാനോ
ആ
ഇല്ല പകലങ്ങനെ ഉറങ്ങി ശീല ഇല്ലാത്തണ്ട് ഇനിക്ക് ഉറക്കം വരത്തില്ല കിടന്നാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കും പിന്നെ രാത്രി നമു രാത്രിയാണ് ഉറക്കം ങ്ങണ്ടത് അതെ അതെ അതെ അതെ ഉം ഉം
പിന്നെന്താ തുണിയൊക്കെ ഉണങ്ങി കഴിഞ്ഞാ
ആ തുണിയൊകൊണങ്ങി ഇനിയിപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഇവക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പം ഏ നനഞ്ഞും മുടറ്റത്തേക്ക് ഇറങ്ങുണോണ്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ആകും ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കുവേ അപ്പൊ ഇങ്ങനെ കൂടി വരും ഇനിയിപ്പൊ കൊറച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്ക ഇനിയിപ്പൊ വെയിയില് കുറച്ചൊന്ന് മങ്ങി കഴിയുമ്പോ കൊർച്ചേ ഉള്ളൂ അതൊരു അഞ്ചാറണ്ണം കുഞ്ഞിനായ കൊണ്ട് പിന്നെ പെട്ടെന്ന്. അലക്കി എടുക്കാം
വീട്ടില് പകലും പാമ്പസ് വയ്ക്കോ അതോ
ആ ഇടക്ക് ഞാനൊന്ന് ആളെ ഫ്രീ ആക്കി വിടും ഇടക്ക് കൂടുതലുംടൈമും പമ്പോസ് ഇല്ലാണ്ട് പറ്റത്തില്ല
ഉം
അവിടെ ഊരാറുണ്ടോ അതേടുവോ
ഞാനങ്ങനെ പകലങ്ങനെ വെക്കാറില്ല രാത്രി മാത്രം കിടക്കാൻ നേരം വെക്കും ഉം കുഞ്ഞില തൊട്ടേ അങ്ങനെന്നെ പകല് ഞാന അതിനെ എ എട്ട് മാസം വരെ എഴുഏട്ട് മാസം വരെ രാത്രിയിലും വെക്കത്തില്ലായിരുന്നു അല്ല അഞ്ചു മാസം വരെ ഞാൻ തുണി ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്തോണ്ടിരുന്നു പിന്നെ അഞ്ചു മാസത്തിന് ശേഷം രാത്രി വെക്കും ഇപ്പഴു രാത്രി വെക്കും പകല് വെക്കൂല ഉം ഓൾ
ആ ഇവിടെ ഞൻ രാത് ത്രി എന്തായാലും ഉണ്ടാവും പിന്നെ പകല് എടക്കിടും ചിലപ്പം ഊരിയിടും
ഉം ഞാൻ പകലങ്ങനെ വെക്കൂല്ല ഇ ഇപ്പ ഇപ്പൊ കൊറച്ച അറിയാവന്നോണ്ട് ചെലപ്പോ മൂത്ര ഒഴിക്കണ എന്ന് പറയുമ്പോ നമ്മ നിക്കറൂരി കൊടുക്കുമ്പോ ഇ ച്ചിരിമൂത്രം ഒഴിക്കും ചെലപ്പോ നിക്കറീ കൂടെ അവിടെ നിന്നങ്ങു മൂത്രം ഒഴിക്കും ഉം പറ അപ്പ ഇങ്ങനെ വലുതായി വരുന്തോറും ഓരോന്ന്
അതെയതെയതെ ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചൊക്കെ വെക്കുന്നു. പ്പൊ ആയി വരുന്നതേ ഉള്ളൂ
മ്മ്
പിന്നെ ഇപ്പൊ ഒറ്റക്കിരിക്ക ഒറ്റക്കണോ മോളുണ്ടോ മോളാണോ മോനാണോ മോള് അഹഹ അടുത്തണ്ടോ അതോ ഉറക്കം വല്ലോം ആണോ ഉം എങ്ങനെ കുസ്തിയാണോ
പിന്നെ മോള് ഉണന്നിരുന്ന എന്നെ ഫോണോന്നും ചെയ്യാൻ സമ്മതി ക്കൂല്ല ഇരുപത്തിനാലു മണിക്കൂറും ബഹളവാ ഉം
ആ ഇപ്പ ഞാനിപ്പോ എന്റെ വീട്ടിലാണേ അതുകൊണ്ട് ഇവിടെ പിന്നെ നോക്കാൻ ആൾക്കാരുണ്ട് അതുകൊണ്ട് പിന്നെ ഇവിടെങ് കൊടുത്തി് ഇവിടാണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യാം അവിടെയാണെങ്കിൽ ഞാനും മോളും തന്നെ ഉള്ളൂ. വേറെ ഹസ്ബൻഡ് ഉണ്ട് ജോലിക്ക് പോകും അവിടെ വീട്ടില് മമ്മയുണ്ട്. ജോലിക്ക് പോകും വേറെ ആരുല്ല ഞാനും മോളും തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ എന്റെ വീട്ടിലാണെങ്കിൽ നിക്ക് ഇവിടെ കൊഴപ്പമില്ല ആൾക്കാരുണ്ട് നോക്കാൻ
ഉം അവള് എന്നെ കണ്ട് കഴിഞ്ഞാ ൽ പിന്നെ എന്റടുത്ത് നിർബന്ധ ബഹളം ഞാൻ വെറുതെ ഇരിക്കാൻ സമ്മയിക്കൂല്ല ഭയങ്കര വാശിയാ
അമ്മക്കുട്ടിയാണോ അമ്മക്കുട്ടിയാണോ ഉം
ആ ആയിരിക്കും എന്തോ എന്നെ കണ്ട കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യവും വാശിയും
ആ അതങ്ങനെയാണ് യ്യോസത്യം അതങ്ങനെയ പക്ഷെ നമ്മളോർക്കും ഗേൾസ് പെൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരുടെ അടുത്താണ് കൂടുതൽ പക്ഷെ എനിക്ക് ഇവള് പക്ഷെ ഒരു പത്ത് തിന് കഴിഞ്ഞ എന്നെ കണ്ടില്ലെങ്കി ഭയങ്കര ബഹളമാ അമ്മ അമ്മ അമ്മമാന്ന് പറഞ്ഞു പൊറകെ വരും എനിക്കറിയില്ല പക്ഷെ എന്താന്നേ ഞാൻ ഉറങ്ങുമ്പോ അപ്പൻ - എന്നെ കണ്ട അപ്പാന്നോ ക്കെ പറഞ്ഞ ചെല്ലും കുറച്ചേരൊക്കെ സംസാരിക്കും ഇരിക്കും പക്ഷെ എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര- ഭയങ്കര വയലന്റാവും ദേഷ്യ ആ ദേഷ്യവും പിന്നെ കരച്ചിലും ബഹളവും
അതാ പറഞ്ഞ ഭയങ്കര ദേഷ്യംവും വാശിയും അവള് ഉണന്നിരിക്ക ക്കാണ് എന്റടുത്തുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറേയില്ല പിന്നെ രാത്രി കിടക്കുമ്പോഴെങ്ങാണ് ഫോണ് എടുക്കുക
ഫോൺ എടുക്കാതെ അതെ ഉം അല്ലേ ഇ അല്ലേലും ഫോൺ ഇപ്പ പിള്ളേരും ഫോൺ എടുക്കുന്നത് നല്ലതല്ലല്ലോ
ആ അതുകൊണ്ട് ഞാനങ്ങനെ ഫോൺ കൊടുക്ക് ഇപ്പ അവളെ ഇടക്ക് ഞാൻ ടി വി കാണിക്കും. ഫോൺ ഒന്നും ഞാൻ കൊടുക്കാറില്ല.
അതെ അതെ
ഏ റ്റി ആ ഫോൺ ടി വി കാണും. പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ടി വി കാണും. ടി ഫോൺ ഞാൻ കൊടുക്കത്തില്ല. ഉം ഉം
പിന്നെ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പമുമ്പോട്ട് ഒരാളേ ഉള്ളൂ.
ഉം. എനിക്കും. ഹു ഹു അതെ ആദ്യത്തെമോള്
ഉം ഹു
മോനാ അല്ലേ?
മോള്
മോളാ.
ആ
പിന്നെന്താ?
വേറെന്താ ഓ ഇങ്ങനെ ആ ഇപ്പൊ സംസാരിക്കും ഞാനതാ പറഞ്ഞത് ഈ ടി വി നമ്മള് അല്ല ഫോണൊക്കെ ആണെങ്കിലേ ഇപ്പം ടി വി ഇവിടെ വെച്ച് കൊടുക്കും. പക്ഷെ ഒരുപാട് നേരം ഒന്നുമില്ല കുറച്ച്നേരമെക്കെ ഫ്രീ ആക്കി വിട്ടാലേ സംസാ സംസാരിക്കുള്ളു. അല്ലെങ്കിലുണ്ടല്ലോ ടിവിയില് നോക്കിയിരിക്കും അങ്ങനെ. നമ്മുക്ക് സംസാ ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ. അ തുകൊണ്ട് ഇപ്പ പിന്നെ വലിയ പ്രശ്നമില്ല. അ അണെങ്കിൽ ടി വി തന്നെ ടി വി വേറെ വഴിയില്ല. എനിക്ക് എന്തേലുമൊക്കെ പണി ചെയ്യണമെങ്കി ടി വി വെച്ചു കൊടുത്തേ പറ്റുള്ളൂ.
ഉംഹും
ചരിയും പോലെ ഇരിക്കും ഓരോന്നും. ഇവിടെ പിന്നെ സംസാരിക്കാനും പുറത്തൂടൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് ഓരോന്നൊക്കെ കാണിക്കും. ഉം. അവിടെ പിന്നെ ഞാൻ തന്നെയുള്ളു എല്ലാത്തിനും.
ക്കോളോ രാത്രിയിലൊക്കെ?
ആ ഇനിയിപ്പോ ആ ഏ ഇല്ല ഇതിപ്പോ കുറച്ചു കഴിയുമ്പത്തേക്ക് എഴുന്നേക്കും.
ഉം. പിന്നെ രാത്രി ഉറങ്ങിക്കോളൂ അല്ലേ?
പിന്നെ രാത്രി ഉറങ്ങിക്കോളൂ. പക്ഷെ ഇന്നലെ ഇന്നലെ ഇന്നലെ പന്ത്രണ്ടര കഴിഞ്ഞു ഉറങ്ങിയപ്പോ. എന്താണാവോ ഇന്നലെ കളിയുടെ കൂടുതൽ കൊണ്ടായിരിക്കും. ഭയങ്കര കളിയാന്ന്അതുവരെ. നമ്മളിങ്ങനെ നടക്കണം. അത് ഇത് എന്നൊക്കെ പറഞ് ബു- എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഒക്കെ വായിച്ചും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും. ചില ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ടി. വി വെച്ച് കൊടുക്കും. ഇങ്ങനെ നടക്കും ആ റൂമിലേക്ക് പോവും. ഇവിടുന്ന് ഇപ്പറത്തോട്ട് പോകവും. ഇവിടന്ന് അങ്ങോട്ട് പോവും. എല്ലാരും ഉറങ്ങി ഞ ഞാനും ഇവളുമാത്രമാ. പിന്നെ അമ്മുണ്ട് അമ്മ പിന്നെ കൂടെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ.
അതെ
പിന്നെ ഉറക്കം വരുമ്പോ വാവ വെക്കണന്ന് പറയും. അതെ അതെ വാവം വെക്കണന്ന് പറയും. അപ്പൊ പിന്നെ ഉറങ്ങി കൊണ്ടുപോക്കോളും. അങ്ങനെ.
കുറുമ്പ് കൂടി കൂടി വരു
അയ്യോ ആണ് ഒരു ഒമ്പതര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരുടെടുത്തും പോകത്തില്ല ഒമ്പതര പത്ത്മണി കഴിഞാപിന്നെ എന്റെ അടുത്തൂന് മാറത്തില്ല. അതുവരെ ആരുടെ എടുത്തു പോവും. അയ്യോ അതെ അതെ സ ത്യത്.
എല്ലാത്തിനും നമ്മള് തന്നെ നിക്കണല്ലോ?
അയ്യോ ആണന്ന് എന്റെ പൊന്നേ രാവിലെ എണിക്കുമ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബഹളവാ.
ഉം. എല്ലാരും പറയും നിന്റെ അടുത്ത് വരുമ്പോഴാണല്ലേ ഇത്രയും വാശി വാശീന്ന് എന്റെ വീട്ടില് പറയന്ന്
ആ അതെ അതെ സത്യ അത്.
അല്ലെേലും നമ്മളാണെങ്കിൽ ഇപ്പഴയാലും നമ്മടെ അമ്മമാരോടല്ലേ നമ്മള്
അയ്യോ അതെ അതെ അതെ അതെ ഇതാണെങ്കി കടിയും എന്നെ നന്നായിട്ട് ഇവക്ക് പല്ലും ഉണ്ടേ ഇപ്പൊ നന്നായിട്ട് പല്ല് അണപ്പല്ലും ഒ ക്കെ വന്നിട്ടുണ്ട് അപ്പൊ കടിക്കും നന്നായിട്ട് പക്ഷെ വേറെ ആരെയും കടിക്കത്തില്ല എന്നെ മാത്ര ത്ര കടിക്കുവൊള്ളൂ കടി എനിക്കാ കടി ഇടി ഒക്കെ എനിക്ക്
അങ്ങനെതന്നെ ഇപ്പൊ ഭയങ്കര ഉപദ്രവവാ
ആ ഹലോ ആ ഞാൻ ഇടക്ക് വിളിക്കാം എന്നാലെ ആ ശരി ആ ഓക്കെ